ഹലോ ആ കേൾക്കുന്നുണ്ട്
ആ പറഞ്ഞോ താങ്കൾക്ക് സുഖാണോ
ആ എനിക്ക് ത എനിക്ക് സുഖാണ് താങ്കൾക്ക് സുഖാണോ
ആ സുഖമാണ് കുഴപ്പൊന്നുല്ല.
ആ ആ കൊഴപ്പൊന്നും ഇല്ലാതെ പോന്നു.
ആ തീർച്ചയായും
നമ്മക്ക് ഒരു വിശ്വാസത്തെ കുറിച്ച് സംസാരിച്ചാലോ
ഉറപ്പായിട്ട് സംസാരിക്കാലോ
ആ ഏതരം നമ്മക്ക് ആ ഏതു തരം വിശ്വാസത്തെ കുറിച്ചാ പരസ്പരം വിശ്വാസത്തെ കുറിച്ചാണോ.
വിശ്വാസം വിശ്വാസൊന്ന് പറയുന്നത് പലതരത്തിലുണ്ടല്ലോ പലതരത്തിലുള്ള വിശ്വാസങ്ങളണ്ട് ദൈവവിശ്വാസം ആ.. വ്യക്തികള് വിശ്വാസമുണ്ട് ദൈവങ്ങളിൽ വിശ്വാസമുള്ളവരുണ്ട് തീർച്ചയായും നമക്ക് സൊയവൊര് വിശ്വാസമുണ്ടല്ലോ നമ്മളെ തന്നെ നമ്മള് എങ്ങനെയൊക്കെയാകും അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ കഴിവുണ്ട്
ന്റെവിശ് അ നമ്മളിലൊരു വിശ്വാസവുണ്ടെങ്കിലെ നമക്ക് ന മറ്റുള്ളവരേംകൂടി കൂടെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അമ്മേ.
തീർച്ചയായും ഇന്നത്തെ ഏറ്റവും വലിയൊ ഒരു പ്രധാന ഘടകമാണ് വിശ്വാസം അതിപ്പൊ എ ജീവിതത്തിൽ അതെ ജീവിതത്തിലാണെങ്കിലും ശരി ഇപ്പൊ മാതാ നമ്മുടെ മാതാപിതാക്കളോടാണെങ്കിലും ശരി അല്ലെങ്കിൽ ന മ്മടെ ഭർത്താക്കന്മാരോട ആണെങ്കിലും മക്കളോടും എല്ലാവരിലും ഒരു വിശ്വാസവാണല്ലോ അവര്
നമ്മള് ജീവിക്കുന്നതേ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്
തീർച്ചയായും നമുക്ക് നാളെ നമ്മുടെ ജീവനോടെഉണ്ടോ ഇല്ലിയോന്നൊന്നും നമുക്കൊരുറപ്പില്ല എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നു.
നമ്മൾ നാളെയും ജീവിച്ചിരി നാളെയും ജീവിക്കുമെന്നൊരു വിശ്വാസം അതെ
അതാമ്മള് കുറച്ചുനാളുംകൂടെ ജീവിക്കും തീർച്ചയായും അതെ അതുപോലെണ് ദൈവവിശ്വാസന്ന് പറയുന്നത് ദൈവം ഉണ്ടോ ഇല്ല്യോന്ന് നമുക്ക് ഉറപ്പ
ഉറപ്പില്ല ദൈവൊണ്ട് എന്ന് നമ്മള് ജീവിച്ചിരിക്കുന്നുന്നൊരു ഉറപ്പുണ്ട് അതുപോലെആണ്ആണ് ദൈവൊഉള്ളൂ എന്നൊരു ഉറപ്പും
ഉം തീർച്ചയായും നമുക്കൊരു വിശ്വാസം നമ്മൾ കണ്ടിട്ടില്ല ദൈവത്തിന് നമ്മള് നേരിട്ട് കണ്ടിട്ടില്ല നമ്മള് സംസാരിച്ചിട്ടില്ല ഒന്നുമില്ല തൊട് ട്ടിട്ടോ അങ്ങനൊന്നുമില്ല പക്ഷെ നമുക്ക് ഒരു വിശ്വാസവാണ് ദൈവമെന്ന് പറയുന്ന ഒരു വ്യക് വെക്തി നമ്മടെ ഭൂമിയിലോ ജീവിച്ചിരുന്നൊ വേണെങ്കി ആ.. ഒരു വ്യക്തി ഉണ്ട് അദ്ദേഹമാണ് പ്രപഞ്ചം കൊണ്ടുവന്നത് അതൊക്കെ ഒരു വിശ്വാ
മ് നമ്മള് നമ്മളിലൊരാത്മാവ് നമ്മുടെ ആത്‌ ആത്മാവിനെ തൊട്ടുണർത്തി എടുത്തുകൊണ്ട് വരുന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മള് ജീവിക്കുന്നത് നമ്മളിലൊരു വിശ്വാസമുണ്ടെ നമുക്ക് എല്ലാ എല്ലാവരിലും പറയുന്നെ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണമെന്നല്ല നമക്ക് ഉതകുന്ന കാര്യങ്ങള് നമ്മക്ക് വേണ്ടുന്നതെന്താണോ അത് വിശ്വാസത്തിലൂടെ നമ്മള് കൊണ്ടുപോണം
അല്ലെ കാണുന്ന എല്ലാവരെപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് നമുക്ക് അ പറ്റില്ല നമ്മളിപ്പോ ഒരാളെ അടുത്ത് അതാആ
അടുത്തറിഞ്ഞ ഇപ്പം ആരെയായാലും എന്നെയാലും ആ രെ ഏലും നമ്മള് കാണുന്നില്ലനമ്മള് പക്ഷെ സംസാരിക്കുന്നുണ്ട് അതൊരു വിശ്വാസത്തിന്റെ പുറത്താണ്
തീർച്ചയായും നമ്മളെ ചതിക്കില്ല അല്ലെങ്കിനമ്മൾ ആ നമ്മൾ ക്കളോട് ആ ഒരിത് കരുണയും കാണിക്കും
ആന്ന ഞാന്വ്ടെള്ളയാന്ന് താങ്കൾക്കും അറിയില്ല താങ്കളെവിടെയുള്ളതാന്ന് എനിക്കും അറിയില്ല പക്ഷെ നമ്മൾ സംസാരിക്കുന്നു എ ഈ അ അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ പരസ്പരായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് പോകുന്നു
അൺഫോ തീർച്ചയായി ഫോമിലിപ്പോ ആരും ആരുടെയും സ്വന്തം അങ്ങനെയാന്ന് പറയാൻ പ ത്തില്ല കാരണം നമ്മൾ പലതരത്തിലുള്ള കൂട്ടികളുണ്ട് ഇപ്പ നമ്മൾ അറിയാത്തവരുമായിട്ട് ഇതാണ് നമ്മൾ സൗഹൃദങ്ങളിൽ ആകുന്നത് എനിക്കറിയാത്തഒരു വൃക്തി ആയിരിക്കും നം കല്യാണം കഴിക്കുന്ന
ആ മ ആ അതുല്ല നമ്മളി പ്പയും ജനിച്ചതും നമ്മൾ ഒറ്റക്ക്യ പോകുന്നതും നമ്മൾ ഒറ്റക്ക്യ അപ്പോഴും നമ്മൾ ഹ ഇപ്പം നമ്മള് അമ്മളെ അമ്മയാണെന്ന്പറനമ്മള് ജനിച്ചു വീഴുമ്പോ അമ്മ പറയുന്നിത് ഞാന മോടെ അമ്മയെന്ന് പറഞ്നമ്മള് അമ്മയന്ന് പറഞ്ഞ് വിളിക്ക്യ, അതൊരു വിശ്വാസം. അച്ഛൻ അതാണ് അച്ഛൻന്ന് പറയുമ്പോ, അതൊരു വിശ്വാസം.
ആണ് നമ്മൽടെ നമ്മടത്ത്, ഓരോരുത്തര് പറഞ്ഞി തരുന്ന കാര്യങ്ങളാണല്ലോ. നം നമ്മള് വിശ്വിക്കുന്നത് അല്ലാതെ നം
നമ്മുടെ ഗുരുക്ക ഗുരുക്കമ്മാ നമ്മുടെ ഗുരുക്കൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞു തരും. നമ്മൾ ആ വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ പഠിക്കുന്നത്. പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്നതിനായാലും, അതൊരു വിശ്വാസ അവര് പറഞ്ഞു തരുന്ന കാര്യങ്ങ ശരിയായ കാര്യങ്ങളാന്ന് പറഞ്ഞു തരുന്നതു അതുകൊണ്ടാണ് നമ്മളത് പഠിച്ച് മാർക്ക് വാങ്ങിക്യുന്നെ. അതൊരു വിശ്വാസം. നമ്മള് ഫുഡ് കഴിക്കുന്ന ആഹാ ആഹാരം കഴിക്ക്യാൻ അമ്മയെ അച്ഛനായാലും ആരേലും ഉണ്ടാക്കി വെക്കുന്നു. നമ്മളത് കഴിക്കുന്ന അതിനകത്തൊന്നും മായം ചേർന്നിട്ടില്ല നമ്മടെ ഹെൽത്തി ഫുഡാന്ന് പറഞ്ഞ് അരുവിശ്വാസം. നമ്മൾ ജീവിക്കുന്നതേ ഒരു വിശ് വിശ്വാസത്തിന്റെ പുറത്താണ്.
ആണ് വിശ്വാസം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇല്ലെന്ന് തന്നെ പറയാമം ക്കൊരുവ്യക്തി ഒരു വ്യക്തി, ഒരുവ്യക്തിനമ്മളോട്എന്തെങ്കിലും ചെയ്തു. നമുക്ക് ആഒരുവ്യതിയിലോടുള്ള വിശ്വാസംനഷ്ടപ്പെട്ടു. പിന്നെ. നമുക്ക് ആ ഒരു വ്യക്തിയായിട്ട്. എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാനാണെങ്കിലോ ആ പിന്നെ, നമ്മള് വിശ്വസിക്കത്തില്ല അവരെ.
പിന്നെ വിശ് ഒരു വട്ടം നമുക്കൊരബദ്ധം പറ്റ കഴിഞ്ഞ, പിന്നെ നമ്മൾ അതിലോ പോകൂല്ല. അവിടെ വിശ്വാസം നഷ്ടപ്പെടുകയാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസം നഷ്ടപ്പെടാതെ. നമ്മുടെ വിശ്വാസം, നമ്മള് മുറുകെ പിടിച്ചിരിക്കണം.
തീർച്ചയായും, വിശ്വാസം ഇപ്പ ദൈവവിശ്വാസംന്ന് പറയുന്നണ്ടല്ലോ. അപ്പ നമ്മള്. ആ നമ്മള് പോയി. ന്ന്പ്രാർത്ഥിക്കുന്നു, ഇന്നകാര്യങ്ങൾനടത്തി തരണേ അത് നമ്മളൊ ഒരു വിശ്വാസത്തിന്റെ പുറത്ത. പക്ഷെ അങ്ങ നട നടക്കുവോ, ഇല്ലയോന്നൊന്നും നമുക്ക്റിയത്തില്ല എങ്കിലും നമ്മുടെ
നമ്മള് അമ്പലത്തിൽ ചെന്ന് പറ ദൈവേ മേ എനിക്ക് ഇന്ന ആഗ്രഹങ്ങളൊക്കെയാണ് അത് നടത്തി തന്നേന്. നന്ദി ചിലപ്പോ അത് കിട്ടി കാണത്തില്ലായിരിക്കും. നമ്മൾ പക്ഷെ നന്ദി പറയും. അപ്പം ദൈവം തന്നെ വിചാരിക്കുന്ന ദൈവമേ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞു. എന്നാൽ അവക്കെ കാര്യം സാധിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളൊ ഒരു വിശ്വാസം അ ഞാനത് പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് നമുക്കത് കിട്ടി.
അത്. അതെ അത് നമ്മുടെ വിശ്വാസ പക്ഷെ ദൈവമാണ് നമുക്ക് അത് തരുന്നെ നമക്ക്ഉറപ്പില്ല. ചപ്പോ നമ്മുടെ പ്രയത്നം കൊണ്ടായിരിക നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുന്നത് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിലാണ്. ആ ദൈവം, ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എനി
പറയ നമ്മ അതെ ആ ദൈവം എന്ന് പറയുന്നത്. നമ്മളിൽ ഓരോരുത്ത ള്ള ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആത്മാവിരി പുണ്ട് അതാണ് ത്വ വിശ്വാസം, അതായത് തത്തുമസി കേട്ടിട്ടില്ലയോ? അയ്യപ്പന്റെ അവിടെ ഒരു തത്തുമസി. ആത്മാവിന്റെ ഉള്ളിൽ നമ്മൾ ആത്മാവിനെ തൊട്ടുണർത്തുമ്പോഴാണ്, നമ്മളുടെ വിശ്വാസം നമ്മളിലേക്ക് വരുന്നത്.
തീർച്ചയായും, വിശ്വാസ ഇല്ലാതെ ഫുമിൽ ജീവി ക്കാൻ പറ്റുമന്ന് തോന്നുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമു നമക്ക് മനുഷ്യന്മാര മാത്രമല്ല നമ്മളിപ്പ മൃഗങ്ങളെ ആണെങ്കിലും വിശ്വസിക്കതില്ലേ.
പിന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പ പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന വളത്തുന്ന പ- പട്ടികളായാലും നമ്മള് ഒരു തുള്ളി ആഹാരം കൊടുത്താതിന് നമ്മളോടുള്ള സ്നേഹവും ഒരു മനുഷ്യന് നിന്ന് കിട്ടാത്തത് ആ ഒരു മൃഗങ്ങളിൽ നിന്ന് നമ്മുക്കിട്ടും അങ്ങനല്ലേ
അതെ ശരിയ കേക്കാവോ വിശോന്ന് പറയുന്നത് പ്രധാനവാണ് ഹലോ കേക്കുന്നൊണ്ടോ താങ്കൾ ആഹ് വിവാഹോന്ന് പറയുന്നത് അത്യാവശ്യമായ ഒരു ഘടകം ന്നെയാണ് നമ്മുടെ ജീവിതത്തി- തന്നെ വിക്ക
ആഹ് ആഹ്
അത് മാത്രവല്ല ഇപ്പ നമ്മളൊരു പശൂനെ വളർത്തുന്നു അല്ലെങ്കിൽ ഒരു കോഴിയെ- വളർത്തുന്നു അതെല്ലാം നമുക്ക് മ്മടൊരു കോഴിയാണെങ്കി നമുക്ക് മുട്ടതരൂന്നൊരു വിശ്വാസതി- പൊറത്തല്ലെ നമ്മളത് വാങ്ങിച്ച വളർത്ത്-
ആന്ന് അതി എത്രകോഴി മൊട്ടയിടൂന്ന് നമ്മക്ക്- ക്കറിയില്ല അത് വളർന്ന് വരുമ്പോഴെ നമ്മക്കറിയത്തൊളെത്ര കോഴി മൊട്ടയിടൂന്ന് എന്ന് പറഞ്ഞപോലെ നമ്മളതിനെ വളർത്താതിരിക്ക- ക്കുന്നില്ല ഒരു പശു ഒരു പശൂനെ വളർത്തി കഴിയുമ്പോ നമ്മ- നമ്മളൊരിടത്ത്ന്ന് ഒരു പശൂനെ വാങ്ങിക്കുമ്പോ അവിടഞ്ച- ലിറ്റർ പാല് കിട്ടുവാരിക്കും നമ്മളോട് പറയാ അഞ്ചു ലിറ്റർ പാലൊണ്ടെന്ന് പറയാ ചിലപ്പ നമുക്ക് കൊണ്ട- രുമ്പ രണ്ട് ലിറ്ററെേ കാണത്തൊള്ളൂ ചിലപ്പോത് ആറോ ഏഴോ ലിറ്റർ കിട്ടും നമ്മൾ അതിനെ എങ്ങനെ പരി- ചരിക്കുന്നു അതനുസരിച്ചിരിക്കും നമുക്കിങ്ങോട്ട് കിട്ടുന്ന ആദായോം
തീർച്ചയായും തീർച്ചയായും കാരണം ആ ഒരു പശുവിൽനിന്ന് കിട്ടുന്ന പാല് കിട്ടുമ്പൊഴേ ന- നമുക്ക് അറിയത്തോളൂ എത്ര ലിറ്റർ താങ്കൾ പറഞ്ഞത് കണക്കിക്ക് എത്ര ലിറ്റർ പാല് കിട്ടുന്നൂന്ന് പക്ഷെ നമ്മളൊരു വിശ്വാസത്തി നമ്മളടുത്തൊരു വ്യക്തി പറഞ്ഞു തരുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പൊറത്താണ് നമ്മളോയിച്ചത്
നമ്മൾ അത് വാങ്ങിക്കനോ അത് വാങ്ങിച്ച് നമ്മക്ക് അപ്പൊ അതിന് കൊടുക്കണ്ട നമ്മളതിന് ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ചെയ്യാതെ ആ വ്യക്തി പറഞ്ഞ് ഇത്ര ലിറ്റർ പാല് കിട്ടുവെന്ന് പറഞ്ഞോണ്ടിരുന്ന അത് കിട്ടുവാ അതിന് കിട്ടണ്ട പരി- ജിർണങ്ങളും അതിനെന്താണോ ആവശ്യവൊള്ള പോഷക- ഘടകങ്ങൾ കൊടുത്താലേ നമ്മക്ക് അതിനിന്ന് കിട്ടത്തൊള്ളൂ എന്തൊരു കാര്യ ആയാലും നമ്മൾ എന്താണോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൽ നിന്നനമക്ക് ഇങ്ങോട്ട് ഓരോന്ന് കി- അതാണൊരു വിശ്വാസം
തീർച്ചയായും വിശ്വാസവില്ലെങ്കി ഭൂമിയി നമുക്ക് ജീവിക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നി- അങ്ങോട്ടും ഇങ്ങോട്ടും പരഷ്പര ഒരു പരസ്പര പിന്തുണയും ഒരു വിശ്വാസത്തിലുവാണ്
ഏതൊരു കാര്യത്തിലായാലും നമ്മുടെ അതേപോലൊരു വിശ്വാസ- പൊറത്താണ് പോവുന്നത്
തീർച്ചയായും അതൊരു വിശ്വാസം തന്നെയാണ് നമുക്ക് നമുക്കൊരു നീതി കിട്ടും അല്ലെങ്കിൽ നമക്ക്
കിട്ടും നമ്മളിപ്പോ ഏതൊരു കാര്യം എടുത്താലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാത്തിലും എന്തെങ്കിലൊരു പൊരുൾ കാണും
തീർച്ചയായും നമ്മുടെ ഇപ്പോ നീതിയാണെങ്കിലും ശരി നമ്മുടെ നിയമവാണെങ്കിലും ശരി അതെല്ലാ- നമുക്കൊരു വിശ്വാസത്തിന്റെ പൊറത്താണ് നമ്മൾ മുന്നോട്ട്
അതേപോലെന്നെ നമ്മൾ ഈ പോസ്റ്റല് നമ്മൾ പണ്ടൊക്കെ ആന്നെങ്കില് ഇപ്പൊ ഫോൺ വഴിയല്ലേ അന്നൊന്നും പണ്ട് ഫോണില്ലാത്ത നമ്മളൊരെഴുത്ത് കൊണ്ടുവന്ന് എഴുതി ലെറ്ററ് പോസ്റ്റ് ചെയ്യുക അപ്പ നമ്മൾ ലെറ്ററ്പോസ്റ്റ്ചെയ്യുമ്പൊ നമ്മൾ ആഹ് അങ്ങേത്തലക്ക് ഇരിക്കുന്നവർക്ക് കിട്ടുന്നൊരു വിശ്വാസം ഒള്ളത് കൊണ്ടാണ് നമ്മളതികൊണ്ട് പോസ്റ്റ് ചെയ്യ്ന്നെ ആന്നോ ഇത്ര ദിവസം കഴിഞ്ഞാലും അതവിടെ ചെല്ലും ഇത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് മറുപടി കിട്ടുമെന്നൊരു വിശ്വാസം
തീർച്ചയായും
ആ ഇപ്പം നമുക്കന്ന് പറഞ്ഞാൽ എല്ലാം ഒരു മിനിറ്റിനകപ്പം ആ ഗൾഫിലിരിക്കുന്ന ആയാലും അതിനപ്പുറൊള്ള രാജ്യത്തിരിക്കുന്നായാലും നമ്മക്കൊരു കോള് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും നമ്മൾ അപ്പുറത്തിരിക്കുന്നവരോടും ഇപ്പുറത്തിരിക്കുന്നവരോടും കാര്യങ്ങൾ പറയുന്നത്
ഇപ്പൊ സുകൃത്തുക്കളോടാണെങ്കിലും നമ്മളുടെ പരസ്പ ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവരാരോടും പറയത്തില്ല നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു രീതിയില്ല അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ മാതാപിതാക്ക ക്കളായിട്ടെ നമ്മുടെ ഭർത്താക്കന്മാരാവട്ടെ കുഞ്ഞുങ്ങളാവട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ എങ്കി ആരായിക്കോട്ടെ എല്ലാവരിലും നമുക്കൊരു വിശ്വാസവുണ്ടാകും ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ സഹരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ ലോകം എക്ക എന്തിന് പറയുന്ന ഭൂമിതന്നെ ഇല്ല എന്ന് വേണെങ്കിൽ പറയാം നമ്മളിപ്പ പല അത് പോലെ ഇപ്പൊ കർഷകര് നമ്മൾ വിശ്വസിക്കുന്ന കൊണ്ട് തന്നെയാണ് അവരിപ്പ ആഹാരം അവര് ആഹാരം അവര് നട്ട് വളർത്തുന്ന സാധനങ്ങളാണല്ലോ നമ്മൾ ഭക്ഷി പിന്നെ അവര് ഉല്പാദിപ്പിക്കുന്നു എന്നൊരു വിശ്വാസം നമുക്കുണ്ട് അവര് ഉൽപാദി നമുക്ക് ഒരു ഭക്ഷ്യക്ഷാമം രൂക്ഷമാവില്ല അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം തന്നെയാണ്
നമ്മക്ക് എവിടെ ആയാലും നമ്മൾ ആ ഒരു വിശ്വാസോന്ന് പറയുന്നത് അതൊരിക്കലും നമ്മക്ക് നഷ്ടപ്പെടാതെ നമ്മൾ എപ്പഴും മുറുകെ പിഴിയണം ഇപ്പോ ഒരു ഫ്രണ്ടിനോടായാലും നമ്മടെ കുടുംബത്തിനോടായാലും ഏ എങ്ങനാ ഏത് രീതിയിലാന്ന് വെച്ചാ എല്ലാം ഒരു പ നമ്മൾ ഏത് കാര്യത്തിനായാലും ഒരു പ സ്വർണം വാങ്ങിക്കുന്ന കാര്യം നമ്മൾ ആ സ്വർണം വാങ്ങിക്ക ണെന്നുണ്ടെങ്കിൽ അത് നല്ല സ് സ്വർണ്ണമായതു കൊണ്ടായിരിക്കും നമ്മൾ ഒരോടത്ത് കൊണ്ട് വിശ്വാസം അർപ്പിച്ച് അത് വാങ്ങിക്കുന്ന. അതേപോലെ ജീവിത മൂല്യങ്ങളും എല്ലാം. കു കൂടിപിണഞ്ഞു കിടക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്താ
തീർച്ചയായും വിശ്വാസമില്ലെങ്കിൽ ഇഞ്ഞ പറഞ്ഞ നേരത്തെ പറഞ്ഞോലെ ഒരു നിലനിൽപ്പില്ല. എല്ലാം അങ്ങോട്ട് ഒരു ആ എല്ലാം മൃഗങ്ങളഞ്ഞ മൃഗങ്ങളായാ പോലും മനുഷ്യരായാ പോലും എല്ലാ ജീവജാലങ്ങള ആണെങ്കിപോലും പരസ്പരം ഒരു വിശ്വാസം എല്ലാവരിലും ഒണ്ട്.
ഉം അത് എല്ല മൃഗങ്ങളിലായാലും നമ്മള് ഏതൊരു ഇലക്ട്രോണിക്സ് ഉപകരണത്തിലായാലും എല്ലാത്തിനും ഒരു വിശ്വാസം പ്പം മച്ച് അതിനകത്ത് കെട്ടിപ്പെടുത്തിയിട്ടുണ്ട്.
തീർച്ചയായും ഇത്ര വർഷത്തെ ഗ്യാരന്റി എന്ന് പറഞ്ഞാണല്ലോ നമ്മളെ വിശ്വാസി ണല്ലോ ഓരോ പ്രോഡക്റ്റ് തന്നെ നമ്മ